ആലോ ഇവടെ എന്താ പരിപാടി.
ഇതെന്താ ഞാൻ ഓരോ രജിസ്റ്റർ കംപേറ് നോക്കിപ്പോ അന്റെ രജിസ്റ്റർ കാണാ അന്റെ രജിസ്റ്റർ
ഹേ പ്പറില് ഇങ്ങനെ കണ്ടിരിക്കന്നെ അടില് ഒര് രിസം ഇങ്ങനെ എത്രവെച്ചിട്ടേ ഇ റീലോക്കേ കണ്ടിക്കാ
ഓ ഇങ്ങനെ നിക്കുമ്പോ ഫോണ് തോണ്ടിക്കെല്ലാതെ വേറൊര് മാർഗം ഇല്ലാല്ലോ. പിന്നെ ഞാന് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ ഇങ്ങനെ ഠിക്ക്മ്പോ ഓരോ റീൽസ് ഇങ്ങനെ കാണുര്ന്ന് നമക്ക് പഠിക്കാനുയോണ്ട് ചെലത് മോശം നോട്ട് അറേഞ്ജ്ഡ് എന്നു പറഞ്ഞാണ്ട് എന്താ ഫോൺ കൊടാക്കാനൊപ്പം ഇല്ല അങ്ങനത്തൊക്കെ അവസ്ഥയ. ഇപ്പം വൊറെ എന്താെ വെച്ചാല് എല്ലായെടാത്തും കൊറെ സാ സാധനങ്ങൾ എവടെയൊക്കെ ഉണ്ടെന്ന് നമ്മക്ക് അറെന്ന്ജ് ചെയ്യാം നമക്ക് സാധനങ്ങള് എന്താന്നൊക്കെ കുറിച്ച് അയിനെ പറ്റി മ മനസ്സിലാക്കാൻ പറ്റാണോണ്ട്. ഇപ്പൊ എന്ത് ക റച്ചോടും ഒണ്ടെങ്കിലും അത് ആ ഒരു പരസ്യം ചെയ്തിട്ടാണല്ലോ ഇപ്പം നടത്തണത്. പണ്ടൊക്കെന്ന് പറഞ്ഞാല് ഈ പരസ്യങ്ങളൊന്നും ഇല്ലാര്
ഇപ്പം പറഞ്ഞാല്
നേരത്തി പരസ്യം നമ്മളങ്ങനെ എന്താ ഇങ്ങനെ ചെല പരസ്യയമ്പോ പല്ലിനെ കുറിച്ച് പല്ലിനെ കുറച്ച് കാണം ഇപ്പം നമ്മള് ഒര് റീൽസ് കാണയാണെങ്കി ആ റീൽസ് തന്നെ വീണ്ടും വീണ്ടും വന്നേതൊണ്ടിക്കു ചേനെ സംബന്ധിച്ചോള്ള കാര്യങ്ങളാണ് വേര്ന്നത്
ഇപ്പൊ നമ്മള് ഒര് സങ്കടപ്പെട്ട റീൽസ് കാണണെങ്കി ആ സങ്കടപ്പെട്ടേ ഇതന്നെ ആലോയിച്ചാലോയിച്ചങ്ങനെ നമ്മക്ക് എന്താ നമ്മളേ എന്താ വിചാരിച്ച റീൽസ് അതം വേരാറോണ്ടാ അതോക്കേ തോന്നാറോണ്ട
അതെനിക്കും തോന്നാറുണ്ട് നമ്മ ഓരോ സമയത്തിനനുസരിച്ചാണ് വെരാറ് ഇപ്പോ വെ ഫുട്ബോളൊക്കെ കണ്ട് ഇര്ന്ന് കഴിഞ്ഞിട്ട് ആ ഒര് തേരെല് വന്നിരിക്ക്ന്നാ സമയത്തായിരിക്കും നമ്മ എന്താവാ ഫുട്ബോളിൻന്റെ റീല്കള് കൊറേ ഒരുപാട് വെരും അത് എന്നറഞ്ഞാല് മനുഷ്യ മാറി ഇമോഷൺന കണ്ട്രോൾ ചെയ്യുന്നാ ഒര് കാര്യായിട്ടാണ് എനി ഇപ്പം എന്നറഞ്ഞാല് റീല് ത്തിന്റെ തന്നെ ഇതിപ്പോം വിനോദാണോ അല്ലെങ്കില് ഒര് സമയം കവർന്നെട്ക്കുന്നാ ശീലാണ നോക്കാണ്ടാങ്കി തന്നെ ഇപ്പം യുവാക്കളിലായാലും മുതിർന്ന ആൾക്കാരിലായാലും എത്ര കൊ ടിക്കണക്കിന് ആൾക്കാര് ദെവസോം റീല് കാണോണ്ട് ഏതാനും സെക്കൻഡ്കള് മാത്ര ഒള്ളാ സാനം ആ വീഡിയോകള് ആളുകളെ മണിക്കൂറുകളോളം ഫോണില് പിടിച്ച്ര്ത്തോണ്ട് അതായത് മുപ്പത് സെക്കൻറിന്റെ ഒര് വി ഇനി അടുത്താ മുപ്പത് സെക്കൻഡ് കൂടി അതിങ്ങനെ മണിക്കൂറോളോളം ആളോ പിടിച്ചിട്ടോണ്ട് അത് കൊണ്ട് തന്നെ റീല് കാണ്ന്നത് ന നല്ലതാണോ മോശമാണോ എന്നൊക്കെ ചോദിക്കാണ്ടോ നമക്ക് ചർച്ച ചെയ്യേണ്ട വല്ല്യായൊരു വി
അതെ അതെ. അതൊര് അതൊര് അത് അതൊര് വല്ല്യായ വിഷയം ത
തന്നെയാണ് കാരണം വെച്ചാല് യെ യെ നമക്ക് പഠിക്കാനൊള്ള കാര്യങ്ങള് ഉണ്ടേയ്ല്
പിന്നെ വേറെ എന്തെങ്കിലും നമ്മള് ആലോചിച്ചിരിക്കയാണെങ്കി നമ്മക്ക് നമ്മളേ നമ്മളെ യെ യെ നമ്മളെന്തെങ്കിലും സങ്കടപ്പെട്ടിരിക്കയാണെങ്കില് നമ്മളെ ആ സങ്കടം മാറ്റാനെള്ള ഒര് ഉപകരണം കൂടെയാണ് ഈ വീഡിയോ റീൽസൊക്കെ നമ്മള്
നമ്മള് കാണാൻ പറ്റ്ണ
നമ്മളി ഒറ്റ ഒറ്റപ്പെട്ട സമയത്ത്ണ്ടല്ലോ ഫോണൊക്കെ ഉപയോഗിക്കുമ്പോ നമ്മക്ക് എന്തെങ്കിലു സ സങ്കടങ്ങളൊക്കെണ്ടെങ്കിൽ ആ സങ്കടം തന്നെ ചെല്പ്ങ്ങനെ റന്യൂവിനായി വരുന്നാണ് നമ്മടെ യഥാർത്ഥ സംഭവങ്ങളൊക്കെ തന്നെ രൂപത്തില് വരു, ന്ന വരുന്ന കാണാറുണ്ട് തലക്കങ്ങനെ തോന്നിയിട്ടുണ്ടോ
തോന്നിയിട്ട്ണ്ട് വി റീൽസ് ചെറ്യേയതാ റി റ്റുള്ളൊരു വീടിയണല്ലോപ്പ വിനോദം വിദ്യാഭ്യാസം വാർത്തകള് പാചകം യാത്ര ബിസിനസ്സ് ക്കൊരുപാട് കാര്യങ്ങളണ്ട് അപ്പ നമ്മൾ ഈ കാണുമ്പോ ഇങ്ങള് പറഞ്ഞ പോലെ തന്നെ അതന്നെ തൊടർച്ചയായിട്ട് വര നമ്മളെന്താ ചിന്തിക്കാതെ അതിങ്ങനെ വര ഇതൊക്കെ തന്നേണല്ലൊ അയ്നും റീല് കാണ്നേന് നല്ല കാര്യങ്ങള്ണ്ട് പ പെട്ടെന്ന് അറിവ് ലഭിക്കും ഒരു മിൻറ്റിനുള് തന്നെ പുതിയ കാര്യങ്ങൾ അല്ലെങ്ക മുപ്പത് സെക്ക ക്കെൻ്റെയുള്ള് പുതിയൊരറിവ് അമ്മക്ക് പഠിക്കാൻ കയ്യും ഒരു മണിക്കൂർ ക്ലാസ് ഇരുത്തിക്കാണ്ട് കുട്ട്യേളെ പഠിപ്പിച്ചാലും ഞമ്മൾ അന്തം വിട്ട് ഇങ്ങനെ ഇരിക്കാ എന്നല്ലാതൊന്ന് തിരിയില. പക്ഷേ ഈ മുപ്പത് മിനിറ്റിനുള്ളിൽ ആളുകളുടെ തലയിലേക് ക്കത് എത്തും. ഇന്നത്തെ കാലത്ത് അത മുപ്പത് മിനിറ്റിലാ ഇപ്പ എല്ലാരെ തലം കെടക്കുന്നത് മു മുപ്പത് മിനിറ്റിനുള്ളിൽ എന്തൊക്കെ അറിവ് കിട്ടോ അത് പിടിച്ച് ഇൻസ്റ്റാഗ്രാമിലി ട്ടാൽ അറിവ് പകരണം എന്നുണ്ടെങ്കിൽ ആ മുപ്പത് മിനിറ്റേ നടക്കുള്ളൂ. അല്ലെങ്കിൽ ഒരു മിനിൻ്റെ ആരൊ റീല അത്രയേ പറ്റൊള്ളു. പിന്നെ അർഞ്ഞാല് വിനോദം കേറിയൊരു ജീവിതാണല്ലപ്പം. അതിലൊരു ചെറിയൊരു വിശ്രമം എന്നുള്ള നെലക്ക് വേണെങ്കിൽ ഒരു റീൽ പറ്റും പി പിന്നെ പറഞ്ഞാൽ പുതിയ പുതിയ കഴിവുകൾ പാചകം, എഡിറ്റിംങ്, ബിസിനസ്സ്, ഭാഷകള് അങ്ങനെ വീഡിയോകൾ ഇപ്പം ലഭിക്കുന്നത്. ഭാഷകളെ പറ്റിയന്നെ ഓരോ മുപ്പത് സെക്കൻഡിൻ്റെ വീഡിയോയിലന്നെ ഒരുപാട് കാര്യങ്ങള് ചെറിയൊരു കാര്യം പറയുമ്പോത്തിന് ആൾക്കാർ അത് ഒറ്റ റീൽ കൊണ്ട് പഠിച്ചെടുക്കണ ഇഷ്ടംപോലെ ആളുകള് ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആണ്. പിന്നർഞ്ഞ പല സംരംഭങ്ങളും റീൽസ് ഉപയോഗിച്ചിട്ട് ഇണ്ടാ ണ്ട്. ഓരോ ഉൽപന്നങ്ങൾ പ്രചരിപ്പിക്കിണ്ട്. അപ്പം അതു എന്തോടെ ബിസിനസ്സിലൂടെ ആളുകൾക്ക് മെച്ചപ് പെടാനും റീലുകള് വലിയ വഴിയാണ്. കാരണം ഞമ്മളെപ്പോലത്തെ ആളുകൾ റീൽ കാണും. അവര് പോലത്തോല് റീ കാണും ചെയ്യും അപ്ലോഡയും ചെയ്യും. ഇപ്പ കൊറേ ഇതുണ്ട്. ഇന്നട്ക്കു
എന്താണ്ടും ഉപകാരച്ച ചെല ആളുകൾക്ക്
ക്യാഷ് കിട്ടണ പൈസ കിട്ടണണ്ട്. അതെ
ആഹ് പിന്നെ ഇത് ഇതേപോലെ തന്നെ ഇന്റെ ഇക്കാക്കാന്റെ മോന് അ
ഇങ്ങനെ ഒക്കെ പഠിച്ചിട്ടാണ് ഏഹ് ഗൾഫിലോട്ട് പോയത്.
അപ്പൊ അവിടെ ഈ അതായത് ഓരോ വർക്കിന്റെയും ഇത് പൈസ കിട്ട്ണെ.
ഒര് അതായത് ഒരു ഒരു വിഷയം അഹ് ഉണ്ടാക്കിയിട്ട് അവ അവർക്കത് പരസ്യമാക്കി കൊടുക്കണതിന് അനുസരിച്ചാണ് പൈസ കിട്ടണത് അതായത് അവര് അവരെന്താണോ സാധനം വിൽക്കുന്നത് ആ സാധനത്തിന്റെ പര
പരസ്യം അവര് ഉണ്ടാക്കി കൊടുത്താൽ അത്
അതാ അത് അത് വെച്ചിട്ട് അവര് എന്താ അവരെ മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ചെയ്തോണ്ടെക്കെ ഇരിക്കുന്നത് പിന്നെ എന്ന് വച്ചാല് പിന്നെന്ന് വെച്ചാല് നമ്മള് എവിടെ പോയാലും നമ്മുക്ക് നല്ല ഒരു സ്ഥലം കണ്ടാ നമ്മളവിടെ എന്തേലും ഫോണ് ഫോണിന്റെ
ആ അതെ അതെ
ഉം പിറകില് കാണുന്നതിന് മോശം ആയിട്ട് കാര്യങ്ങളും ഉണ്ട് കാരണം സമയനഷ്ടമാണ് ഒരു രീതിയില് മാത്രം നോക്കുക എന്ന് തുടങ്ങുന്ന പല മണിക്കൂറുകളും ആളുകൾ ചിലവുണ്ട് ഒന്ന് നോക്കാന്ന് കരുതി ഇങ്ങനെ നിൽക്കും എന്നിട്ട് അടുത്ത റീല് അടുത്തല്ല അങ്ങനെ മണി ക്കൂറുകളോളം ചെിലവാക്കുന്നവരുണ്ട് പിന്നെ പറഞ്ഞാലും തുടർച്ചയായി ചെറിയ വീഡിയോകള് കാണുന്നത് ദൈർഘ്യം ഉള്ള കാര്യമാണല്ലോ കുറച്ച് ചെറിയ വിത്തുന്നാണല്ലോ വല്ല്യ മരം ഉണ്ടാവുന്നത് അപ്പൊ അതേപോലെ ലെ തന്നെ ഇത്തിരി ഇത്തിരി കാണുമ്പോ കുറേ കാര്യങ്ങൾ ശ്രദ്ധ കേ ന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും പല പല കാര്യങ്ങൾ വരുമ്പോൾ അതൊരു വിഷയമാണ് പിന്നെന്ന് പറഞ്ഞാൽ റീൽ കാണു ന്നത് നമ്മടെ ഒരു ശീലായിട്ടല്ല മാറണത് ഒരു അടിമയാക്കുവാണ് അടിമ ത്താണ് നമ്മള് റീല് കണ്ടിട്ടില്ലേല്
അ ഇനി ഇനി ഇങ്ങനെ ചിന്തിച്ച് നമ്മടെ ഫോണ് നമ്മടെ പോക്കറ്റീന്ന് എടുക്കയാണെങ്കിൽ നമ്മള് ആദ്യം പോണത് റീല് കാണാനായിരിക്കും അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ
പിന്നെ വെച്ചാല് നമ്മളെ മാനസി വികാരോഗ്യത്തിന് ഇത് ബാധിക്കണ്ട് കാരണം മറ്റുള്ള ആൾക്കാരുടെ ജീവിതൽ ചിലര് ടും ഇങ്ങള് കണ്ടിട്ടുണ്ടാവും ഒരാള് ഒരു കണ്ടിട്ടുണ്ടാാവും ഇൻസ്റ്റാഗ്രാമിൽ ഇംഗ്ലീഷ് കാരനാ അദ്ദേഹം ആ ഒരു രാവിലെ എണീച്ച പാടതന്നെ അയാക്ക് കൊറേ എന്താണ് വേലക്കാരികള്ണ്ട് വേലക്കാരന്മാര്ണ്ട് അയാള് നീ എയ്ന്നേൽക്കൊരു വറിനി അഹ് കറ്ത്തജാതിക്കാരനാണോ പക്ഷെ അദ്ദേഹം ന്നർഞ്ഞാല് വന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ബ്രാൻഡ് ണ്ട് ഒരു കു
ഉ
വെള്ളം അത് നേരൊരു പാത്രത്തിലേക്ക് ഇട ഐസ് ഇട ഐസ് ഇട്ടിട്ട് അതില് മൊഖം മുക്കിവെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൊ ആ അതെ അതെ അതെതെ മുക്കി വെക്ക എന്നിട്ട് അദ്ദേഹത്തിന് ടവ്വല് കൊടുക്കാനൊരാള് ഷൂസ് കൊടുക്കാന് ന്നിട്ട് താങ്ക് യു താങ്ക് യു നിങ്ങളെ അങ്ങനെ നന്ദി ഓരോരുത്തര്ക്ക് പൊക്കെ അയാളുടെ വേലക്കാരയാളാണ് പിന്നെന്ന ർഞ്ഞിട്ടുണ്ടെങ്കിൽ അയാള്ടെ ബിൽഡിംഗ് അയാളുടെ വലിയ റോൾസ് റോയ്സ് കാർ മേഴ്ഡൈസ് കാർും ഇതൊക്കെ കാണുമ്പോൾ ഞമ്മക്ക് ന്താണ് ആ ഒരു ജീവിത കാണുമ്പോൾ ആരും കൊതിചോവുന്ന
ആഹ ഞാ ഞമ്മക്കു അത് ഞമ്മക്കും അതേപോലെ ആവണന്ന്ള്ള ചിന്ത
അത അതന്നെ പിന്നെ വിജയവും ചെലര്ണ്ടാവും ഭയങ്കര സൗന്ദര്യള്ള ആളുകള് അവരക്കെ കാണുമ്പൾ സ്വന്തം ജീവിതം തമായിട്ട് പലരും താരതമ്യം ഞാന് ഇങ്ങനായി പോയല്ലോന്ന് കരുതികാണ്ട് ആന് ചെല ആളുകള് ഈ അധിക നേരം ചിന്തിച്ചുകൊണ്ടിരിക്കാണ് ഓവർ തിങ്കിങ് ഉള്ള ആളുകളുണ്ട് അവര് ചെയ്യുന്ന പരിപാടിയാണ് ആത്മഹത് ത്തിൻ്റെ അക്കിലേകന്നെ എത്തിയ ഒരുപാട് പെൺകുട്ടികള്ടെ കഥ ആൺകുട്ടികൾത് കണ്ടിട്ടില്ല പെൺകട്ടികള്ത് കേട്ടിട്ട് തുപോലെ തന്നെ
ആഹ
പിന്നെ ഉറക്കത്തിനെ ബാധിക്കും രാത്രിയില് റീൽസ് കണ്ടിരി
ആ ഞാനും ഞാനും പ്പ ഞാനിപ്പം കൂടത്പ്പെട്ട ആളാണ് കാരണം വെച്ചാല് ഒറക്കം വന്നിട്ടുണ്ടെങ്കിൽ ഫോണില് തോണ്ടി തോണ്ടി
ത്തോണ്ടി തോണ്ട് ഒറക്കം വര്ണെ വരെ
കാരണച്ച ഒറക്കം മക്ക് നഷ്ടപ്പെടാണ് അപ്പൊ അടുത്തത് കാണണം അടുത്തത് കാണാം നമ്മള് താഴെക് തൊണ്ടുമ്പോ അട്ത്തത് കാണാ അട്ത്തത് കാണും വിചാരിചന്നെ
അതെ അതെ
പല പല തീമിന്റെത് രാജ്യത്തിന്റെതുംങ്ങനെ തോണ്ടി തോണ്ടി വരുന്നത് നമ്മളെ മാ ഇങ്ങനെ കണ്ടിരിക്കും ആ സമയം പോണതും അറീല്ല നമ്മളെ ഒർക്കം പോണതും അറീല്ല പക്ഷെ നാ പി പിറ്റേന്ന് നേരം വെളുക്കുമ്പോളയ്ക്കാരം ഞമ്മക്
ഉം അതതെ എന്തുകൊണ്ടാണ് റീൽസ് ഇത്ര ആകർഷകമാകുന്നത് നിങ്ങൾക്കറിയോ
അത് ച്ചല് ഇപ്പൊ നമുക്ക് ഓരോ സംഭവം എന്ത ന കണ്ടില ഇങ്ങനെ കാണുമ്പോ നമ്മുൊ ഒരു ആകാംക്ഷയായിട്ട് തോന്നാണ്
ആഹ
അതായത് നമ്മക്കുംങ്ങനെ റി റീൽസ് ഇട്ത്താലോ നമ്മക്ക് ചെയ് ഇങ്ങനെ ചെയ് തൽ എന്താ ആ തോണ്ട് നമ്മുക്കുന്നങ്ങനെ ചെയ്യാ ചെയ്യ അയിന് നമുക്കും സ്വാഭാവികായിട്ട് നമ്ക്ക് മനസ്സില് വരും അത്
അതതെ കൊറേ നേരങ്ങള് അങ്ങനെ പഠിച്ചല്ലോ ഇപ്പൊ റീൽസ് പ്ലാറ്റ്ഫോമുകൾ ഉപയ ഉപഭോക്താക്കൾ എന്താണ് ഓ ഉപയോഗിക്ണതെന്ദ് ഇഷ്ടമുള്ള ഉള്ളടക്കം തുടർച്ചയായി കാണിക്ക അങ്ങൻതൊരു രീതിയിലാണ് പ്രവർ പ ഓരോ വീഡിയോക്ക് ശേഷം എന്താണ് പുതിയതും അല്ലെങ്കിൽ നല്ല രസമുള്ളത ആട്ടുള്ള മറ്റൊരു വീഡിയോ വരുന്നത് എന്താണ് ആളുകൾ സ്കോറെയ്യാണ് അത് നമ്മളിങ്ങനെ നിർത്തി നമ്മളെ ബുദ്ധിമുട്ടിക്കാണ് നമ്മളെ അവിടെ ഇരുത്താണ് അവർ ചെയ്യുന്നത് പിന്നെ നമ്മൾ യുവാക്കൾ ഇന്നത്തെ യുവാക്കൾ പലരും റീൽസിലാണ് ഇള്ളത് അത് വിവരങ്ങൾ അറിയാനും വിനോദത്തിനായിട്ടും അതുപോലെ തന്നെ പുതിയ ട്രെൻഡുകൾ പിന്തുടരാനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ചിലപ്പോഴും പഠന സമയം അപ്പ അത് അയൊക്കെ ഉപയോഗിക്ക്ന്ന്ണ്ട് ചെലോൽ
അതെ നമ്മൾ അധികം കോമഡി കാ കണ്ട്ക്കാന്ന് കഴിഞ്ഞാ നമ്മക്ക് അന്ന് ഒന്നും വേണ്ട അ അ അട്ത്തത് വേറെ കോമ ഡെയ്ക്കാരം അടുത്തത് വേറെ കോമഡെയ്ക്കാരം ച്ചെ നമ്മ താഴെക്ക് താഴെക്ക് യായ ഇങ്ങനെ പോവ്ണ്ട് നമുക്ക് നമ്മളെ സമയം എന്താ നഷ്ടാവും ചെയ്യും ആ രീതിക്കാണിപ്പം
അതെ അതെ ഇതിപ്പോ നോക്കാന്ന്ണ്ടെങ്കിൽ റീൽസ് പൂർണ്ണമായോ ഒഴിവാക്കണോന്ന് ചോയിച്ചാൽ അയിൻ്റെ ആവശ്യ ഒന്നുയില്ല കാരണം റീൽസല്ല പ്രശ്നം അയിന്റെ അമിത ഉപയോഗാണ് ഒരു ദിവസം കൊറച്ച് സമയം ഉപയോഗി ക്ക്ണ ആൾക്കാരുണ്ടല്ലോ അത് ഉപകാരപ്രദമായ ഉള്ളടക്കങ്ങളൊക്കെ തിരി ച്ചറിഞ്ഞ് ചെയ്താ ഏറ്റവും ഗുണകരമായ ഒരു കാര്യം റീൽസിനെക്കാളും വെൽത് വേറൊന്നും ഇല്ല നമ്മക്കിപ്പം ഇന്നത്തെ കാലത്ത് നോക്കണ്ട കാരണം ഒക്കെ മു മുപ്പത് സെക്കൻഡ് വിരൽ തുമ്പിലാണ് ഇതിങ്ങനെ വന്നൊണ്ടിരിക്കുന്നത് ഇപ്പോ ഒരു ഇതിനെ കുറി ച്ചെന്നെ ചർച്ച ചെയ്യുമ്പോ ഇതിൻ്റെ പല പോഡ്കാസ്റ്റുകളിലും ആളുകൾ ചോദിച്ച ചോദ്യങ്ങളാണ് യുവാക്കളുടെ ശ്രദ്ധശേഷി കുറ ക്കിണിണ്ടോ അല്ലെങ്കിൽ പഠനത്തിന്റെ ഗു പഠനത്തിന് ഒരു ഗുണാണോ ദോഷാണോ അല്ലെങ്കിൽ സോഷൽ ൽ മീഡിയ കമ്പനികൾ ആളുകൾ കൂട്തൽ സമയം പിടിച്ചിരുത്താൻ ശ്രമിക്കുന്നുണ്ടോ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇന്നൽത്തെ കാലത്ത് ഉയർന്നോണ്ടിരിക്ക്ന്ന്ണ്ട് ഞമ്മളിപ്പ ഇതിനെപ്പറ്റി ഇങ്ങനെ ചർച്ച ചെയ്ത് പോവാന്ന്ണ്ടെങ്കിൽ അത് ഈ ഒരു കോളിലോടെ ഒന്നും തീരൂല അപ്പം നമുക്ക് എന്താക്കാ അല്ല അയ് ഒരു പാട് പറയാനുണ്ടാകും നമുക്ക് നേരിട്ട് കാണുമ്പം ഒരു കഫേ
ആ ഓക്കെ ഓക്കെ ഓക്കെ
ശരി എന്നാ